ആഹ് എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താന എന്താങ്ങൾ വർത്താനൊക്കെ
നല്ല വർത്താനം എന്താ പണി
എത്താ പണിപ്പത്തൂല്ല.
ഏഹ് പണിയൊക്കെ കഴിഞ്ഞോ
ഇന്ന് പൊർത്തുന്ന് കൊണ്ടരാ അപ്പൊ പിന്നെ പണിയൊന്നുംല്ല.
ആഹ് പണി ഒ
ഇന്ന് പത്തല്ല അപ്പൊ സ്പെഷ്യല് എന്തെയ്ലൊക്ക പൊർത്ത്ന്നാക്കരിച്ച്,
ആഹ് ആഹ് കുട്ടിയെവിടെ
കുട്ടി ഒറങ്ങ അല്ല ഒറങ്ങല്ല ഇട ഇണ്ട് മ്മാന്റെടുത്തിണ്ട് ഫ്രണ്ടിലുണ്ട്
ഏഹ് ഹസ്ബൻ്റോ
ഹസ്ബന്ൻ്റ് പോയിന് പണിക്കോയിനു വന്നീല്ല.
വെരൂലേ രാത്രിക്ക്
ആഹ് വെരും ഫുഡ് കൊണ്ടോരാണ്ടല്ലോ.
ആഹ് അപ്പം നോമ്പോറ്റക്കും ലേ
ആഹ് നോമ്പോറ്റ്ണ് നിങ്ങക്ക് നോമ്പില്ലേ
ആഹ് നോമ്പ്ണ്ടെ നോമ്പയ്ഞ്ഞ് ഇപ്പോ പത്തിരി കറിക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കാണ് അപ്പങ്ങനെ ഇത്ത,
സൗണ്ടൊക്കെ,
സൗണ്ടുണ്ടോ? ആഹ്, അത് ഞാന് ഇവിടെ ഇങ്ങനെ ഒരു മഴ പെയ്തിട്ടേ ആകപ്പാടങ്ങ്, ട്ട് മഴണ്ടോ അവിടെ?
ഇല്ല വിടെ ഇപ്പ മഴ ഇല്ല ങ്ങനെ ഇരുണ്ടൂടി ഇങ്ങെനെ നിക്ക്ണ്ട് പക്ഷെ മയയൊന്നില്ല.
പ്പൊ നല്ല മഴ കഴിഞ്ഞിപ്പോ അപ്പൊ ആകെ വെള്ളപ്പ ഞാനൊന്ന് വൈപ്പറോണ്ടൊന്നേ, വലിച്ചത.
ക്കളൊക്കെ,
അടുക്കളേൽ ചീച്ചൽ തെർച്ചുംപള് മണീ കമ്പി ഇങ്ങനെ ഇട്ടതാണ് അപ്പൊ ആ കമ്പിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ, ആഹ്, ഗ്രീൽസിന്റെറ ഉള്ളിൽ കൂടെ ങ്ങനെ എന്താ, ഈ നെൽത്ത്ക്ക് അപ്പൊ മ്മള് വഴിക്കും വിചാരിച്ചാണ്ടാനേ, ഇങ്ങനെ വടിച്ചേയ്നാ, ആ സൗണ്ടാണ്, ഉം വീട്ടിലാരൊക്കെ വേറെ,
വീട്ടില് ഉമ്മ ഉണ്ട് പിന്നെ ഹസ്ബൻറ് ഉണ്ട്, ആ് മൂത്തച്ചിണ്ട് മൂത്തച്ഛണ്ട്. മൂത്തഛന് മൂന്ന് മക്കൾണ്ട് മുത്തച്ചി ഇവിടെല്ല ഓള് ന്ക്കാൻ പോയിന് വീട്ടക്ക് ഓളെ, പ്പ രണ്ട്, മൂന്നീസം ഒയിവല്ലേ ആഹ് ഓൽക്ക് മൂന്ന്മക്കൾണ്ട്.
ആഹ് അപ്പം മക്കളെവിടെ ഏഹ്,
ഒരാള് എൽ കെ ജിൽ ഒരാള് യു കെ ജിയില.
ഏഹ് മക്കള് ഓലപ്പം പോയിട്ടില്ലേ ഇവിടെണ്ടോ?
പോയിണ് ഇവിടെല്ല വീട്ടിലില്ല, ഉം ഇപ്പ രണ്ട് മൂന്നിസ, ഒയ് വല്ലേ,
ആഹ് രണ്ട് മൂന്ന് ദിവസം ഒഴിവായപ്പൊ, എല്ലാർക്കും വിരുന്ന് പോകാനേ ശനി ശെനി ഞായറും കിട്ടിയോണ്ട് വെള്ളിയാഴ്ച മുഹറം പത്തായതുകൊണ്ട്,
ആഹ് ആഹ് ആഹ് ആഹ് ശെനി ഞായറും ഒഴിവുണ്ട് അപ്പൊ കൊ ച്ചീസം നിക്കുംചേച്ചാ രണ്ട്, മൂനാലീസം നിക്കാ അല്ലാഞാ പിന്നെ ഒറീസൊ രണ്ടീസൊക്കെ നിക്കാനല്ലേ കയുള്ളൂറിയ ഇത്പ്പോ ഇങ്ങന അടുപ്പിച്ച് ലീവായ അതോണ്ട് ഒരണക്കിന് നന്നായി അറിയാ
ആഹ് ആവും ശരിയാണ് ഉം ഉം സുഖാണതോണ്ട് ഏയ് ഞങ്ങൾക്ക് ഇതേമായിരിക്ക
സ്കൂള് ഒക്കെ ള്ളോൽക്കേയ് അല്ലാത്തോൽക്ക് പിന്നെ ഏതുണ്ടായിട്ടും കാര്യില്ല ഏഹ്
ഏഹ് ന്റെ താത്തനു അതേമാരിക്ക് വന്നേക്കണ് ഓർക്കും തന്നെ ഇസ് സ്കൂളായതോണ്ട്
ആഹ്
വെ വെരാൻ കയ്യൂല്ല അപ്പോ പിന്നെ
ഏഹ് അത് എല്ലോടത്തു അങ്ങനെ അയക്കൂല ചെലോമ്മാര്ക്കൊക്കെ ഉം നും ഉം അങ്ങനൊക്കെ ആഹ് നോമ്പൊക്കല്ലേന്ന് ആഹ്
ഉം ആ നോമ്പിന് മുഹറം പ ത്തിന് നോമ്പിന് അവടെ നിക്കണം അവടെ നിക്കണം ണ്ടാവും
ആഹ് പക്ഷെ ആഹ് പ്രശ്നല്ലാത്തോൽക്കൊക്കെ പോവാറിയാ വടെ പിന്നങ്ങനെ പ്രശ്നല്ല മ്മാക്ക് അപ്പൊ പിന്നെ പിന്നെപ്പോ പ്രശ്നണ്ടായിട്ടും കാര്യല്ല ഓൽക്കങ്ങാനൊക്ക പോവാ കയ്യുള്ളൂ. അപോ പിന്നെ ഉമ്മത്തിന്നത്ത് പറയൊന്നുംല്ലാറ കൊയപ്പൊന്നുംല്ല ഉമ്മാക്കും
പ്രശ്നം നോക്കി കാര്യല്ല പെൺ
ആഹ് അതന്നെ ഇങ്ങനെയൊക്കെ പിന്നെ ഓള വീ വീട്ടില് നാളൊരു സൽക്കാരണ്ട് ഓള അ മൂ അനുജത്തിന്റെ കല്യാണപ്പടുത്ത കയിഞ്ഞ ഒരു ആ മെയ് അഞ്ചാം തീയിനു ഓലെ കല്യാണേയ്
ആഹ് ആഹ്
അപ്പൊ അവടെ സൽക്കാരണ്ട് നാളെ അപ്പൊ അയിന് പോകും വാണം അപ്പൊ പിന്നെ ഓള് വെരു വന്നിട്ടാ ആക്കാന്ന്ള്ളതില്ങ്ങനെ
നിന്നതേന്നുല്ലേ ആഹ് അപ്പൊ ന്നി പ്പൊ ലീവ് കിട്ടിയോണ്ട് ലീവ് കിട്ടിയൊണ്ട് ആഹ് ആഹ് ആഹ് അപ്പൊ ലീവ് കിട്ടിയോണ്ട് പിന്നെ
ആഹ് പോയതാറ ആഹ് അത് എന്താ മോന് കരിയാ
കൊതുകെയ് മഴ പെയ്തിട്ടെയ് കൊതുകടിച്ച മഴ മഴ കഴിയുമ്പക്കാ ഒരു കു മോന് മോളാ ഉം പാലൊടുക്കട്ടെ ആത് പ്പോനൊറങ്ങീ നീച്ചതുവാണ് തുകു ആണ് ഉം ഉം അതാണ് ഒറങ്ങി നീച്ചിട്ട് പാല് കിട്ടീല ഞാന് മേലെയ്നു ഓനടീല് കടത്തീനു ഞാ മേലക്ക് നിസ്കരിക്കാൻ വാണ്ടി പോ പോയിനു പ്പെലെച്ചിയാണ് എടുത്തത് അവ പിന്നെ പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അ അതാ പിന്നെ അപ്പോൻ ന്നെ കണ്ടപ്പോ കരയാ ഞാൻ മേല എന്താക്കിയപ്പോ ഞാൻ ആദ്യ എറങ്ങിവന്ന പ്പോ കണ്ടില്ല ഇപ്പൊ
ഏഹ്
ഇന്റബാണ് ഒരാള് ഓം
ആഹ്
മൂന്ന് മൂന്നരയിട്ട് കണ് ഓളങ്ങനെ നാത്തുന്റെറെ കൂട്ടിന്റപ്പം കളിച്ചടക്ക്ണ്ട് നാന് ബനെ പ്പോ ഞാൻ ആ കൊറച്ച് കൊറച്ചേരായി എറങ്ങി വന്നിട്ട് അപ്പോൻ ന്നെ കണ്ടിട്ടില്ലേനി ഇപ്പൊ ഞാന് ഇവ്ടെങ്ങനെ നടന്നപ്പോൻ ന്നെ കണ്ട ണ്ടതാ മുറ്റത്ത് കൂടെ നടക്കണണ്ടപ്പളെ മുറ്റത്ത്ക്കാണ്ട് ഇവനോ ഇബനെ ഒരു വയസ്സ്
ഏഹ അപ്പൊ ഏഹ് വലിയ മാറ്റല്ലല്ലേ ഇവർ രണ്ട് ആളും
ഏ വലിയ മാറ്റല്ല ഇല്ലല്ല ഓക്ക് രണ്ടു വയസ ആവും നാട്ടില്ണ്ട്
ഏ ആഹ് ശരി
നാട്ടിൽ തന്നെയാണ് അങ്ങനെ റിയൽ എസ്റ്റേറ്റ് അങ്ങനത്തെൊക്കെ കച്ചവടായിട്ട് നടക്കാണ് അതിക മാറ്റല്ല ഓൾക്ക് രണ്ടു വയസ്സ് കല്യാണം കഴിഞ്ഞ് ട്ട് അഞ്ച് വർഷം ഉ
ഏഹ് ഏത് മാസത്തിലേനി
ഏഹ് ഏ മാർച്ചില് മാർച്ചില് ഓഗസ്റ്റ് ഓക്ടോബറില് നിക്കാഹ് കയിഞ്ഞീനി
ആഏ
ഒക്ടോബർില് നിക്കാഹ് കഴിഞ്ഞിനി പക്ഷെ എന്താ കല്യാണം മാർച്ചിലേനി ഞാൻ ഡിഗ്രിക്ക് പഠിച്ചു കാണ്ട് ഡിഗ്രീന്റെ എക്സാം കല്യാണം കഴിഞ്ഞിട്ട് ഡിഗ്രി സിക്സ് സമ്മ്എക്സാംമേനി ഡിഗ്രി കഴിയട്ടെ കഴിയട്ടെ വിചാരിച്ച് അങ്ങനെ ന്ന് അതൊണ്ട് ആറ് മാസം അങ്ങനെ കിട്ടി ആറു മാസം നിക്കാഹ് കഴിഞ്ഞ് ഇട്ചതാണ് ഇങ്ങളെ കല്യാണം കഴിഞ്ഞ് എ ത്ര വരെ
ൻ്റതും അഞ്ച്‌ വർഷമായി അത ഞാൻ ചോയിച്ചതെ
ഏ അപ്പൊ ഒരു കുട്ടിയായിട്ടുള്ളൂ കൊറെേ നേരം വൈകിയ്യണ്ടായേ
ആഹ് ആഹ് മൂന്ന് വർഷയി ആഹ് ആഹ് മ മൂന്ന് വർഷം ആയിട്ടാണ് ഉണ്ടായത്
എങ്ങനെ
ഓനിപ്പോ ഒരു വയസ്സും മൂന്ന് മാസം ഉം പ്രഗ്നന്റ് ആയപ്പോൾ രണ്ടേ
ആഹ് രണ്ടേ മുക്കാൽ വർഷം കിട്ടില്ലേ ആഹ് അത്തിക്കൊന്നുല്ല രണ്ടേ മുക്കാലല്ല ഉള്ളു ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന ആയതുകൊണ്ടാ ഞങ്ങൾക്കും ഓരോന്നേക്കാലൊക്കെ ആയപ്പോത്തിന് ഒന്നേക്കാല
രണ്ടേ മുക്കാ വർഷയാല പ്രഗ്നന്റ് ആയിത് ആഹ് ആഹ് മൂന്ന് വർഷം കഴിഞ്ണറിയാം
ആഹ് അത്ര ആഹ് ആഹ് ആഹ് അങ്ങനെയവും പിന്നെപ്പോൊ ഒരു വർഷം കഴിഞ്ഞില്ലേ ഉണ്ടായിട്ടരു വർശു ആയില്ലേ
ആഹ് ആഹ് അതന്നെ ഒമ്പത് മാസം തേച്ചു പോവണ്ടേ പ്രഗ്നന്റ് ആവായി അപ്പ എല്ലാം പ്രസഹിച്ചള്ളൂ ഉം അപ്പൊ പിന്നെ ഒരു വർഷം അങ്ങനെണ്ട് തീരു
ഫുഡ്‌ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട
എങ്ങനെ
ജ്യൂസ് ഒന്നും ഉണ്ടാക്കണ്ടേ കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രം മതി
ആഹ് ജൂസ്പ്പൊന്നും ഉണ്ടാക്കില്ല പാല എന്തെങ്കും ഇവിടെ കക്കേരി ഉണ്ട ഇനിയിപ്പ അത് ജ്യൂസ് അടിച്ചായി
ആഹ് അതെല്ലാ അത് ചായ മന്തിയ കൊണ്ടര
മന്തി ഇന്നലെ കൊണ്ടന്നനി മന്തിയും പ്രോസ്റ്റ്യൂ ഇപ്പൊ ഇന്ന് ബിരിയാണിയ കൊണ്ട്രൻ പറഞ്ഞ
ഏഹ് ഫുഡ് ഏതാ ഇഷ്ടം നിങ്ങൾക്ക്
ഇനിക്ക് ഫാസ്റ്റ് ഫുഡന്നെ പൊതുവേ ഇഷ്ടം ഉം വെർഞ്ചോർ വല്ലാതെങ്ങനെങ്ങനെ ആഹ് ഞാൻണ്ടാക്കും എല്ലും ണ്ടാക്കും ഫ്രൈഡ് റൈസോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കും ഞാൻ
ഏഹ്
ഇൻക്ക് പിന്നെ എങ്ങനത്തെ ഇഷ്ടം അപ്പൊ പിന്നെ ആഹ് ഡെസേർട്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കില്ല ആക്കെ തോന പണിയില്ല ഒക്കെ പൈസ കൊടു താങ്ങില്ലാതെ
അതന്നെയാണ്
എളുപ്പ പണിയല്ലാം കണ്ടെങ്കി അതക്കെ
എനിക്ക് വെശനാലൊക്കെ ബ്രഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടല്ലോ ബ്രഡ് ഓംലറ്റ്
ന്നോട് ഇപ്പൊ ആരോ ചോയ്ച്ചിന് അങ്ങനെ എന്താ ആഹ് ആണ് എന്താണ് എന്നൊക്കെ ഇണ്ടാക്ക എണ്ണ കടക്കല്ല ഇല്ലാതൊക്കെ അതുകൊണ്ട് പോയി ഞാനെ പറയാ വാങ്ങാ തിന്ന അയിനൊക്കൂല
ആഹ് അതന്നെ അയിനൊക്കൂല ആകെങ്ങനെ പണിട്ത്താകെ പത്തോ പതിനഞ്ച് അടുത്ത കുട്ടും ഉം
പത്ത്റുപ്പാ ഇട്ടാൽ കിട്ടും പിന്നെ ഇന്റെ ഹസ്ബന്റിന് ഇന്റെ ഹസ്ബന്റീനണന്ന് താല്പ് പരില്ല ട്ടോ അങ്ങനെ എണ്ണ കടിനോടൊന്നും അപ്പ പിന്നെ എനിക്ക് ഉണ്ടാക്കാനും താല്പര്യല്ല
ഉം
അപ്പം ഞാൻ ഇനിക്ക് പൂതിള്ളത് ഞാൻ എന്താട്ടും പോകുമ്പോ എടുക്കെ പോകുമ്പോട്ങ്ങ് വാങ്ങി തിന്നും
ആഹ്
പിന്നെ ഇണ്ടാക്കണ മെനക്കടും ഒക്കെപാട ആലോചിച്ചണ്ടല്ല
ആഹ്
ആഹ് പിന്നെ അതു അല്ല കൊറെ ഇണ്ടാക്കും വാണ്ടിയൊരും കൊറെ ആൾ ക്കാരുണ്ട് അപ്പൊ പിന്നെ കൊറേ ഇണ്ടാക്കണ്ടേ അയിനൊക്കെ മെനക്കെടുന്ന നേരം പോകുമ്പോ ആട് വാങ്ങി തിന്നാ
കൊറെ ആൾക്കാര്ണ്ടായ ഞമ്മക്ക് കയ്യൂല പറിയാ ഇണ്ടാക്കാനേ ഉം കൊറച്ചാക്ക്ണ്ടാക്കണെ അത് മുതലാവൂല ഉം ഒരു മീഡിയം
ഉം ഉം അങ്ങനെ ഇബലെ ഞാനെ ഇവള് രാത്രി മൂത് അപ്പ കടക്ക് ഒക്കെ മേലക്ക്ട്ടീന് അപ്പൊ ഇൻ്റെ നാത്തൂനും മേലക്കല്ല ഇങ്ങനെ കുത്തി ചാരി വെച്ചീനി ത്തൂൻ്റെ കുട്ടി ഓളും വന്നാണ്ട് കെടക്കമ്മേ ചാടാ അപ്പൊ എളച്ചി വന്നാണ്ട് പറയാ അപ്പൊ ഞാ മോളക്ക് കെതച്ച് മണ്ടി അപ്പ രണ്ട് കെടക്കേമ് കെടന്ന് ചാടാ ഇല്ല ഒരു മാസയിട്ടുള്ളൂ ഒന്നര മാസം
ഏഹ് അത്ര ആയിറ്റുള്ളൂ അത് ശരി അപ്പൊ ഇനി കൊറെ ആയി മറ്റൊന്നും ഇല്ലല്ലോ ല്ലേ പുതുക്കല്ലേ ഓൽക്ക് സൽക്കാരങ്ങളൊക്കെ ഇണ്ടാവേണ്ടു
ആഹ് നാളെ ഇന്നിപ്പൊന്ന്ണ്ട് അത് ഞങ്ങളെ ഉമ് ഉമ്മ ഹജ്
ക്കൂല്ലാന്നി
ഏഹ് എങ്ങനെ?
ഇന്ന് നോമ്പായതോണ്ടേയിക്കും ഇന്നില്ലാഞ്ഞി
ആഹ് ഇന്നില്ലാഞ്ഞേ ഒരു വിധോക്കെ കഴിഞ്ഞു മെയില് മെയ് ഏഴാം തീ
ആഹ് മെയ് അഞ്ചാം തീയേനി ഇന്റെ മൂത്തച്ചിന്റെ അൻഞ്ചത്തിന്റെ കല്യാണം
ഏഹ് ആഹ് ഇവിടെ മെയ് ഏഴാം തീ ഞങ്ങളമ്മ ഹജ് ഹജ്ജിന് പോകേനി
ഏഹ് അയ് ശരി
ഉം അതിന്റെ മുന്നേ ഇന്നായിക്കോട്ടെന്നാല്
ആഹ് ഇന്നാ ശരി ഇന്നാ